ആ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങോട് കേൾക്കുന്നുണ്ടോ
ണ്ട് ചിലത് അങ്ങനെ റേഞ്ച് പ്രോബ്ലോക്കെ എങ്ങനെ ഉണ്ടാവും
ആ അതെ ഇവിടെ ഇടക്ക് ചില സിമ്മിന് റേഞ്ച് ഇല്ലേ ചില സിമ്മിന് റേഞ്ച് ഉണ്ട്താനും
ചിലടുത്ത് വൈഫൈ ആവുമ്പഴേ കുറച്ച് സ്ഥലത്ത് മാത്രമേ കിട്ടൂ എന്റെ വീട്ടിൽ ലൊക്കെ അങ്ങനെ വ അ കിച്ചണക്ക് ഒന്നും കിട്ടൂല ആടെ ഡൈനിങ് ഹാള് ഒരു രണ്ട് റൂമ് അവിടെ അവിടെ നല്ല റേഞ്ച് ആയിരിക്കും ബാക്കിയുള്ളടത്തേക് ഒന്നും കിട്ടൂല്ല എന്നിട്ട് മക്കൾക്ക് ഫുഡ് കയിക്കണങ്കില് ആ മക്കൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ മക്കക്ക് ഫുഡ് കയിക്കണങ്കില് ഫോൺ വേണല്ലോ എന്നിട്ട് ഒരു റൂമിലോട്ട് കൊണ്ടുപോകു അല്ലേ ഡൈനി ഹോൾ കൊണ്ടു പോവും കിച്ചണിൽ റേഞ്ച് ഇല്ലന്നറിഞ്ഞിട്ട്അപ്പൊ ചില സ്ഥലത്ത് വൈഫൈ മുമ്പ് അങ്ങനത്തെ ഒരു പ്രശ്നുണ്ട് എന്താ പിന്നെ ഫ്രീ ആയോ പണിയൊക്കെ കഴിഞ്ഞാ
പണിയൊക്കെന്ന് കഴിഞ്ഞു രാവിലെ എല്ലാം ആക്കിയായിരുന്നേ അപ്പഴത്തേക്കും ആ ആം ഫുഡൊക്കെ ആയിരു ണ്ട് ഇവിടെ റേഞ്ചിന് പ്രശ്നമുണ്ട് അപ്പം ങ്ങള്ൾ കഴിഞ്ഞ ദിവസം എയർ സിമ്മ് പോർട്ട് ചെയ്തേ ഉള്ളു അപ്പം എന്റെ ഫോൺ എന്റെ ഒരു സിമ്മിന് പ്രശ്നല്ലോ ഒരെണ്ണത്തിന്ത് ഇങ്ങനെ പ്രശ്നം ഇടക്ക് വിളിക്കുമ്പോ
ആ അതെ അതെ ഞ ആ ഞങ്ങളവിടെ എങ്ങനെ ഒരു സിമ്മ് വലിയത് കിട്ടൂല ഒരു സിമ്മ് നല്ല ക്ലിയർ ഉണ്ടാവും അത് കുഴപ്പമില്ല എല്ലായിടത്തും നിന്നാലും കിട്ടും ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ട് നമക്ക് ഈ കോളൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് ശരി കേൾ കേക്കൂല ഇങ്ങോട്ടും കേൾക്കൂല
ഓ ഓ ഓ ഞാനേ ഫിനാൻസിലാണേ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നപ്പോ ലീവായിരുന്നു ഉം നമ്മളെന്നെ അടക്ക ഇന്ന് എനിക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു പക്ഷെ എനിക്ക് ആ അക്ഷയ വരൊക്കെ പോണമായിരുന്നേ അപ്പ അതുകൊണ്ട് ലീവ് എടുത്തതായിരുന്നു ഉം
ന്ന
ആ പോയി പറഞ്ഞു ഞാൻ രാവിലെ പോയായിരുന്നു പോയിട്ട് വന്നു ഉം ഇപ്പൊ രാവിലെ വേണം വലിയ തിരക്കല്ല ഇടക്ക സമയത്ത് പോയി കഴിഞ്ഞ പി - പിന്നെ നാളെ പിന്നെ അ അവധിയൊക്കെ ആയതോണ്ടേ
ആആ ആ അത് ശരി അതെ ചില ആ ചില ദിവസം നല്ല പക്ഷേല് എന്നാൽ നല്ല തിരക്കാണല്ലോ ഇപ്പൊ പൊതുവേ അങ്ങനെ തന്നെ ഉണ്ടാവ ചില ദിവസമൊക്കെ ഉണ്ടാവന്നേള്ളു ആരെ വീട്ടിലാരള്ളെ
എന്തോ
വീട്ടിലാരാള്ളോ യ് ക്ക വീട്ടില് ആരൊക്കെയുണ്ട്
ആ വീട്ടില് ഹസ്ബൻറ് ഉണ്ട് ഒരു കുട്ടിയുണ്ട് മോളുണ്ട് അവള എൽ കെ ജി പഠിക്കുവ പിന്നെ അമ്മയു ണ്ട് എ ഉ ആരുല്ല ആ ആ
ഫ്രീ ആയില്ല അപ്പൊ മോള വരുമ്പോഴൊക്കെ നിങ്ങള് വർക്കിന് പോയാ എത്തുവോ
ആ അമ്മയൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ ഞാൻ ചിലപ്പോ കൊണ്ടു വിടും പുറത്തോട്ടപ്പുറത്ത് ബസ് വരുവേ ഇല്ലെങ്കി ഇവരരെല്ലും കൊണ്ടു വിടും വിളിച്ചോണ്ട് വരുകയും ചെയ്യും രാവില എട്ടേ മുക്കാലൊക്കെ ആകുമ്പഴാണ് ബസ് വരുന്നത് പിന്നെ മൂന്ന് മണിആകുമ്പഴ ത്തേ ക്കും
ഓ ശരി ആ അപ്പൊ വർക്ക് കഴിഞ്ഞപ്പോ എത്ര വൈകുന്നേരം വരെ ഉണ്ടോ
വൈകുന്നേരം ആ അഞ്ചര വരെ ഉണ്ട്
ആണോ സ്റ്റാർട്ടപ്പ്ളാ ഒമ്പത് മണിക്കോ ഒമ്പതര ഒമ്പതരയല്ലേ ആ ആ ആ ആ ശരി ആ കൊറ ആയപ്പോല പിന്നെ ഒരു വർ കുറെ ആയോ മാസങ്ങൾ കുറെ മാസങ്ങളായോ പോയിട്ട് പോലൊടിഞ്ഞിട്ട്
ആഹ കൊറെ നാളായി കൊറെ നാളായി ഉം
ഓ ശരി ഞാനിങ്ങന വീട്ടന്ന ഓൺലൈനായിയി്ക്ലാസ് എടുക്ക ണ്ട് ഇങ്ങനെ പുറത്ത പോയി എടുക്കുന്നു വീട്ടന്ന്ങ്ങനെ ബേസ് ക്ലാസ്ൊക്കെ അങ്ങനെ മക്ക എടുത്ത കൊടുക്കുന്നുണ്ട് നമ്മളൊരു സ്ഥാപനത്തിന്റെ കീഴ ആ ഇപ്പൊ ഹിന്ദി ഹിന്ദി ബേസും അതുപോലെ അറബിയൊക്കെ ആയിട്ട്
ഓ ഓ ഓ ഓ അന
ഉ ആ ചില ബാച്ച് ക്ലാസ്സായിട്ടും ഇൻഡവിജ്വൽ ട്യൂഷനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോകുന്നു ഓരോ ദിവസം അങ്ങനെ പോകുന്നു മക്കള് പോയാ പിന്നെ വേറെ വലിയ പണികളൊന്നുംല്ലല്ലോ
ആ അതെ അതെ എത്ര പിള്ളോര ഉള്ള നമുക്ക്
എനിക്ക് എനിക്ക് രണ്ടാള് എനിക്ക് ഒരാണു ഒരു പെണ്ണും ചെറുത ഒന്ന് ഒന്ന് ആ അവര് ചെറുത ഒന്നാം ക്ലാസ് പഠിക്കും വലത് അഞ്ചില് ഇ രണ്ടാളും കൂടെ ഒരു സ്കൂളാണ് അങ്ങന അങ്ങനട് പോകും അപ്പ തൃച്ചയായിട്ട് ഇങ്ങനെ ഒന്നക്ക് ചെറുെപ്പ അ ചേർത്തിട്ടേള്ളു ഏട്ട് മടിയാണ് പോവാന് ഭയങ്കര ഒരു അഞ്ച് മണിയാ അഞ്ച് മണിയാവും ആഹ് ആഹ് അതെ അയിന് അഞ്ചുമണിയാവും ഇങ്ങോട്ട് എത്താനേ മ റ്റെ എൽ കെ ജി, യു കെ ജി ആവുമ്പോ അവര് മൂന്നരക്ക് വീട്ട്ലോട്ട്ത്തേരുന്നു ഇപ്പൊ അഞ്ച് മണിയാവുമ്പോ ഓല്ക്ക് ഒരുപാട് ടൈമായിട്ട് തോന്നാണെ നാലരക്ക് നാലരക്ക് ക്ലാസ് കഴിഞ്ഞാലും ഇങ്ങോട്ടെ ത്തണെങ്കി അഞ്ച് മണിയാവും ലാസ്റ്റ് ട്രിപ്പാ വണ്ടി വണ്ടിന്റെ മൂന്ന് ട്രിപ്പറ്റേണ്ട് അപ്പഹ് അതെ ലാസ്റ്റ് ട്രിപ്പാ അയ് അഹ് ട്രിപ്പായോണ്ട് ഇങ്ങോട്ടെത്തണെങ്കി അഞ്ച് മണിയാവും ന്ന്ട്ട് പിന്നെ വന്ന്ട്ട് വെല്ല്യേ ടൈമോല്ക്ക് കിട്ട്ന്നില്ല കളിക്കാനും ഒന്നിനും അപ്പൊ അങ്ങനെ ഒരു മടിയാണ് ആഹ് അതെ ആഹ് ആ അതാണ് ഞ് മദ്രാ ഓലോട് പർഞ്ഞിട്ടും കാര്യല്ല സ് വിട്ട് വെര്യാ രണ്ട് രണ്ടുംകൂടെ ആവുമ്പഴേ മദ്രസു ള്ള തോണ്ട് അവ ആഹ അവർക്ക് ഇവര് കഴിഞ്ഞ് വരുമ്പഴേക്ക്ന് മദ്രസ് വിട്ട് വന്നാ പിന്നെ അത് അതേപോലെ സ്കൂളിലോട്ടും പോ പോണ്ടേ അപ്പയ്ന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെണ്ട് എന്നാലും വെല്ല്യെ മടികാട്ടി നിക്കൂല ന്നാലും മൊഖത്ത്ക്ക് ങ്ങനെ നോ ക്ക്യാല് ഞമ്മള്ന്ന്ന്ന് പോവണ്ടന്ന് പർഞ്ഞാ റെഡ്യായി നിക്ക്ന്ന രീ തിയിലാ അതെ ആഹ് ചെ ദിവസം പല്ല് വേദനായി ട്ടും വയർവേദനായിട്ടും ന്നാലു അങ്ങനെ ഓവറായിട്ട് നമ്മള് കരഞ്ഞ് ഞാൻ പോവുലാന്നൊക്കെ പർഞ്ഞാലാണ് ഞാ ബുദ്ധിമുട്ടാവാ മറ്റേത് ഞം ഞമ്മളെ അങ്ങനെ സോപ്പിട്ടങ്ങനെ എന്തെങ്കിലൊക്കങ്ങനെ പർഞ്ഞാ ങ്ങനെ ഇഞ് രണ്ട് ദിവസം കൂട്യൊള്ളൂ ശനിം ഞയറാവാന് ന്നൊക്കെ പ ർഞ്ഞാല് അങ്ങനണ്ട് പോവും. ഇന്നട്ട് എടക്കെടക്കെന്നോട് പറിം ആഹ് അല്ല അവടെ നാട്ടിലുണ്ട് പിന്നെ പെയ്ന്റിങാണ് പിന്നെ ആഹ് പെയ് പെയ്ൻ്റിങാണ് രാവിലെ പോയി വൈ വൈകീട്ടെത്തും വെ ഇങ്ങളസ്ബെൻഡോ എന്താ ചെയ്യുന്നേ?
നമ്മളെ ഹിറ്റച്ചോടിക്ക എസ്കലേറ്ററില്ലേ ഹിറ്റാച്ച് മണ്ണ്മാതിയന്ത്രം ഹാ ത് ആഹ് അതോടിക്ക്യാന്ന ആ മൺ അതോടിച്ചൊണ്ടിരിക്ക. ഉം പിന്നെ അവടെ വെള്ളൊക്കെ ഉണ്ടോ നമ്മക്ക് എന്തോ?
ക്കെന്നു വർക്കെന്നുണ്ടാവോ ഹസ്
വർക്ക് മഴായിക്കഴിഞ്ഞ ഒരു കൊറച്ച ഒരു പമ്മല അല്ലാതെ വെയില് സമയാണല്ലോ ഇതിന് നല്ല വർക്കുള്ളത്. അല്ലാത്തപ്പോരു ച്ചിരി ഉം പാടാണല്ലാതെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവുന്നു. ആഹ് പ്പൊ അലെതെന്നെ ഇത് അതെ ഇതല്ലാതെന്നെ ബാക്കി എല്ലാ പണിക്കുംച്ചിരി പാടാണ്.
ആ അതെയതെ ആ അവിടങ്ങനെ പെയിന്റിങ്ങിനൊക്കെയങ്ങനെ തന്നെ നമ്മള് പുറത്ത് പണിയൊക്കെയാകുമ്പളെ പെയിന്റിെങ്ങൊന്നുംനടക്കൂല്ല. ഉള്ളിലത്തെമാത്രെ നടക്കുള്ളൂ ഹസ്സങ്ങനെ പറയുന്നതാണ് മഴയായാൽ. ദി കൊറച്ചിതാവുന്നാണ് ഞമ്മള് അടവും കാര്യങ്ങളൊക്കെയുണ്ടാവു മ്പേ മഴക്കാല ആകുമ്പോപൊതുവെ എല്ലാർക്കും അങ്ങനെയാണല്ലോ
ആ അതുതന്നെ അങ്ങനെ തന്നെ സത്യം ഈ ത്തവണ നല്ലവണ്ണം മഴകുറവാ ണല്ലോ
ആ നല്ലകുറവാ തീരെയില്ല ഇപ്പപ്പ നല്ല വെയിലാണ് പുറത്ത്. കുറച്ചുനേരമൊരു മൂടലുണ്ടായി ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി ഇപ്പൊനല്ല ആ ഇപ്പോനല്ല വെയിലുണ്ട്. കൊയ് തിരുമ്പിയതൊ തിരുമ്പുന്നതൊക്കെ പെട്ടെന്ന് ഒണങ്ങും പക്ഷേയെന്നാലും വേണം നോക്കിയിങ്ങനെ നി ക്കാ ഞമ്മക്കാ ഒറപ്പ് ഒറപ്പിച്ചങ്ങോട്ട് പോരാൻ വയ്യ ഉള്ളിലോട്ട് എപ്പഴാ പെയ്യു പെയ്യുന്നേറിയില്ല നന നന്നായിട്ടൊട്ടു, പെയ്യുന്നുമില്ല. ചെറുതായിട്ടങ്ങനെ ചാറും.
ഓഹോ, ഹോ.. ഹോ.. അങ്ങനെ ആ.. ഇവിടെയങ്ങനെതന്നെയായിരുന്നു. ഇത്ത, അല്ലേലുമീ വർഷം പൊതുവേമഴ ഭയങ്കര കുറവല്ലേ, കുറച്ചല്ലേ, അത് ആദ്യത്തെ ആയൊരു മഴ മഴയുടെയിത് പിന്നെ ഇല്ലായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ ആഹ് ആ.. അത്യാവശ്യം നല്ലായി ടിയും. നമ്മുടെ കൊളവും കിറണുമൊക്കെ. കൊറച്ചൊന്നാവെയിൽ ആയപ്പോഴത്തേക്കും പറ്റിത്തുടങ്ങി, ഒരു മാ
മഴ, കൊളമൊക്കെയുണ്ടോ? അടുത്തുണ്ടോ? അടുത്തുകൊളമുണ്ടോ?
ഇപ്പമിതിപ്പോ, നല്ലോണ്ണം വെള്ളം കേറി വന്നായിരുന്നു.
ആ കൊളമുണ്ടോ ചോദിക്കടുത്ത്
ആ, നമുക്കുവീട്ടി നമുക്ക് കുളമുണ്ടേ.. സ്വന്തായിട്ട് കുളമുണ്ട്
നീന്തലൊക്കെ അറിയോ
ഉം..
നീന്തലൊക്കെയറിയോ
അവിടെങ്ങനാ വെള്ളത്തിനൊക്കെ സൗകര്യം.
ഇവി, ഇവിടെങ്ങനെ, പിന്നെ വേനലാ വേനലാക്കിയതൊക്കെയനല്ല ബുദ്ധിമുട്ട്
റെസീപ്പി തരത്തില്ലേ ആഹ്.. ആ... വേറെ, നമുക്കവിടെന്നാവെള്ള സൗകര്യം. ഇല്ലില്ല. ഞാനിതുവരെ യങ്ങനെ നീ ന്തീട്ടൊന്നുമില്ല. നീന്തുന്ന അത്രേംവലിപ്പമുള്ള കുളമല്ല. ചെറിയ കുളവാ പണ്ടിതുവലുതായിരുന്നേ, പിന്നെയത് ചെറുതാക്കിയതാ.
അങ്ങനെ തിരുമ്പാനൊക്കെപറ്റുമായിരിക്കുമല്ലേ. അലക്കാനൊക്കെ. ആ, അതോട് സുഖമാണല്ലേ അവിടെ പോയലക്കുകയാണല്ലെങ്കിൽ വീട്ടീന്നു തന്നെ.
നമ്മളവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്. അതുവെച്ച് വെള്ളം ടാങ്കിലോട്ട് അത് ടാങ്കിലോട്ട്. അടിച്ച്
ആയതെ, എനിക്കുചെറുതായിട്ടൊക്കെ നീന്തലറിയാം. രസാല്ലേ നീന്തലൊക്കെ പഠിക്കണം. പിന്നെയിവിടെ ചെറിയ തോ, തോടുണ്ട്. അതിലു പിന്നെ വല്യ പേടിക്കാനൊന്നുമില്ല. തോട്, ആ.. കൊളമൊക്കെയാകുമ്പോ, പിന്നെ കുറച്ചുനല്ല ആയ ഉണ്ടാവുവല്ലോ. തോട് പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല.
ആ... ആഹ്... ആ..
ഇതുചെറുതായിട്ടൊക്കെ അറിയുന്നേ അനിയത്തികൾക്കൊന്നുമറിയില്ല. എന്നിട്ടുപോലു മിങ്ങനെ പറയൂ. പഠിക്കണം. പഠിക്കണെന്നറിയും. ഇപ്പംഇവ മോനാണ്തോട്ടിലൊക്കെ പോയിങ്ങനെ പഠിക്കാൻ നോക്കും. ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വെള്ളമധികമില്ലാത്തടൈമിലു നോണ്ടല്ലോ ആ തോടുണ്ട് ഇവിടെ താഴെ പ്രായായിട്ട് ഇന്ന് എന്താ ഫുഡ് എന്താ സ്പെഷ്യ വേറെന്തേലുണ്ടോ
സ്പെഷ്യല് മീന് ഫിഷ് മേടിച് അത് കറി വെച്ചതും വറുത്തതും ഇങ്ങനെ പൊരിച്ചത് ഇരിപ്പണ്ട് പിന്നെ ആഹ ആ അതെ ഇപ്പൊ മീൻ ഇച്ചിരി വില കുറ അങ്ങല്ലോ ഇപ്പൊ ഒത്തിരി വണ്ടിക്കാലും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടേ
അപ്പൊ പറഞ്ഞോ പിന്നാലെ അസ് പറഞ്ഞിട്ടി നല്ല വിലയാണ് നൂറ്
അല്ല ഇന്ന് ഇന്ന് മത്തിക്ക് ഇരുന്നൂറേ ഉള്ളൂ ഇവിടെ
ആണല്ലേ ഓ ആ ശെരി ആ അവിടെ മത്തി തന്നെയ
ഉ അല്ലെ മത്തിയല്ല മേടിച്ചത് മത്തിയല്ല അയലയാ മേടിച്ചത് അല്ല മത്തിക്ക് ഇരുന്നൂറ ഉള്ളെന്നീ ആ
ഓ ഓ ആ അങ്ങനെ പറഞ്ഞ കേട്ടന്നെ എല്ലാരും പിന്നെ ഇ ദിവസം വന്നിട്ടൊന്നില്ലായിരുന്നു ഇതിലൊന്നും ഈ ഭാഗത്ത കൂടെ ഒന്നും വന്നില്ലായിരുന്നു ഇപ്പൊ വരല് തൊടത്തിട്ടുണ്ട് ഉ പിന്നെ ഇവിടെ നോമ്പുണ്ട് അപ്പൊ പിന്നെ ഇനിയിപ്പോ വൈകുന്നേരൊക്കെ നോക്കിയാൽ മതിക്കോ ഇല്ല ഓനൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട് ആ നോമ്പ് ആ നാളെ- ആ നാളുണ്ട് നാളെയാണ് എല്ലാരും നോൽക്കുന്ന ദിവസം മെയിൻ ആയിട്ട് ഉം ഉം ഉ
ഉം ഉം ഉം അത് കഴിഞ്ഞ് പിന്നാൻ നോക്കണ്ടേ നാളെ കൊണ്ട് തീരുവോ
ആഹ് ഈ നോമ്പ് അങ്ങനെ തീരും മറ്റേത് ഒരു മാസം നോമ്പ് വേറെല്ലേ ഇതങ്ങനെ തീരും ഇത് അറബി മാസത്തിന് ഫസ്റ്റ് പിന്നെ- അറബി മാസ അറബി മാസത്തിലെ ഫസ്റ്റില് വർഷമാണ് പുതിയ വർഷമാണ് അറബി മാസത്തിലെ അപ്പൊ അയിലു ല്ലതാണ്
ആണല്ലേ ആ നമ്മുക്ക് പിന്നെ അങ്ങനെ നോയമ്പും കാര്യങ്ങളും അങ്ങനെ വരുന്നില്ല നമുക്ക് ഒരു ദിവസം അല്ലേ ഈ അമ്പൽ വേറെ- അമ്പലങ്ങളിലുള്ളള്ള പരിപാടിയെ
ആ അയി ആഹ് അങ്ങനൊക്കെ എടുക്കണം അല്ലേ ആഹ നിങ്ങളുടെ പിന്നെ അങ്ങനെ മൊത്തത്തില് ഓ ആയിക്കോട്ടെ എന്നാ ശരി